ഹലോ
ഹലോ
ആഹ്
എന്തൊക്കെ വർത്താനം ചോറും കറിയൊക്കായ
എന്താ നല്ല വർത്തനം ചോറും കറിഒക്കായി കുളി കഴിഞ്ഞു ഫ്രീ ആയിട്ടുണ്ട് ഇപ്പ ഇങ്ങനെ ഇരിക്ക വെറുതെ ഇരിക്ക
ഉം അവിടെ ആരൊക്കെ ഉള്ളേ
എന്താ അടുത്ത വർത്തനം
നല്ലതന്നെ ഞാനും തന്നെ ഞങ്ങൾക്കിന്ന്
ഹലോ
ഹലോ
ഹലോ
ഹലോ കേൾക്കണില്ല
ങ്ങട് കേൾക്കണില്ലേ
ആഹ് എന്താൽ ചെലപ്പോക്കെ അങ്ങനെ തന്നെ മനസ്സിനെ അടങ്ങറാക്കും
ആഹ്
ഉം എന്താ കറി ഉണ്ടാക്കി
അങ്ങടെ കേൾക്ക് ണ്ടോ ഞാൻ പറയണത്
കേക്കണ്ട്
ആഹ് ആഹ്
എന്താ കറിണ്ടാക്കി
ഏഹ്
കറി എന്ത ഉണ്ടാക്കി
കറിഇന്ന് വെണ്ടയ്ക്ക വെണ്ടയ്ക്കും പരിപ്പും കൂടെ കറിവെച്ചു
തേങ്ങ അരക്കാതെ മുളകും വെള്ളാ
തേങ്ങ അരച്ചിട്ട് തേങ്ങര ക്കാതെ വെച്ചാ തെകിയൂല അപ്പോ തേങ്ങ അരചി
ഇവിടെ അങ്ങത്തന്നെ ഞാൻ വേ ഒരു മുറി തേങ്ങാണ്ട അരച്ചിടും ഈ മൊളകും വെള്ളം ഇണ്ടാക്കാ ഇക്ക് കഴിയൂല ക്കതൊരു രസം കിട്ടൂല
ഏ മുളകും വെള്ളം ഉണ്ടാക്കി നമ്മൾ തൂമിക്കൂലേ ഉള്ളിഒക്കെ ഇട്ടിട്ട്
ആഹ്
ചെറിയ ഉള്ളിയൊക്കെ ഇട്ടിട്ട് ഇവിടെ മൊളകുമ്പള്ളം ഇണ്ട കിയാൽ തെക്യൂല അപ്പൊ പിന്നെ രാവിലത്തന്നെ ആഹ് തേങ്ങ അരച്ചിട്ടണ്ട് വെക്കും അപ്പൊ പിന്നെ വൈകീട്ടും ഉണ്ടാവും അല്ലെ പിന്നെ വൈകിട്ട് ട്ട് വേറെന്തേലൊക്കെ കറി വക്കൻ നിക്കണം
ങ്ങൾ തറവാടും വീട്ടിലന്നെ
ആഹ് ഞങ്ങളിപ്പോഴും തറവാട് വീട്ടിലെന്നെ
മുത്തച്ഛനൊക്കെ ഉണ്ടാ
ആഹ് എല്ലാരുണ്ട്
ഉം
എളേച്ഛൻ എളേച്ഛൻമാർ രണ്ടാളുണ്ട് മൂതച്ചിണ്ട് ഇപ്പം എല്ലാർക്കും കു കുട്ടികളൊക്കെണ്ട് അപ്പോ വൈകീട്ടുള്ള പണിയില് കറിൻ കൂടെ വെക്കാ ഉള്ള ടൈമ് ഉണ്ടാവൂല്ല
ആഹ് ശരിയാ കുട്ടികളൊക്കെ പോയിണ്ടാവ് ലെ
ആഹ് ഒക്കെ പോയി പിന്നെ ചെറ മ ചെറിയ മക്കളുണ്ട് ഓര് എളച്ചന്മാർക്ക്ട്ടാ ള്ളത് ഇളച്ചന്മാർക്ക് മൂത്തച്ചന്കും ഒന്നുണ്ട് ഇനിക്കില്ല ഇന്ക്ക് രണ്ടാളും സ്കൂളിൽ പോകണോലാ
ആഹ്
ഇല്ല വിശേഷത്തില ആഹ് ഇന്ന് ആറ് തികയും ഏ
ഏഹ് ആയല്ലോ ല്ലെ മൂന്ന് മാസം കയ്ഞ്ഞാല്
ആ മൂന്ന് മാസം കൂടെ കഴിഞ്ഞ റെഡിയായി സി എച്ചില് വളാഞ്ചേരി സി എച്ചില്
ആഹ്
ഉം
ന്ന്ട്ട് പിന്നെ എന്തൊക്കെ വർക്കിനെന്തേം പോയിര്ന്നോ
പ്പന്നില്ലല്ലോ
ഇവടെ പാട് കൊഴപ്പൊന്നുല്ല മഴ ണ്ടങ്ങട്ട്
ഏഹ്
മഴണ്ടങ്ങട്ട്
ഏഹ് ഇന്ന് മഴല്ല ഇന്ന് വെയ്ല
ഇന്നലീം ഇന്നും മഴ ഇല്യലേ
ഏഹ് ഇല്ല ഇന്ന് ഡ്രസ്സൊക്കെ പൊർത്ത്ട്ട്ക്ക അയലുമ്മട്ട്ക്ക മഴ
മറ്റേത് മിനിയാന്നൊക്കെ മിനിയാന്ന് ക്കെ അങ്ങട്ട് ഇടാ അതേപോലെ ഇങ്ങട്ട് ഇട്ക്ക പിന്നീം ആണ്ടെന്നെ ഇടാ വെയില് കാണുമ്പോ ഇടാൻ തോന്നും ചെയ്യും ഇട്ട് കഴിഞ്ഞ് തിരിഞ്ഞ അപ്പ ഇതായി മഴ മൂടി
അതെന്നെള്ള തെ
പ്രാന്തെളകും വെയില് കാണുമ്പോ ഞമ്മള് നല്ലോ അണ്ട് ഇടും ചെയ്യെ
ആഹ്
വെയ്ല് കാണുമ്പോ സഹിക്കൂല
ഒണങ്ങി കിട്ടൂലേ കുട്ട്യാളെ യൂണിഫോമും കാര്യങ്ങളൊക്കെ ള്ളല്ലേ
ആഹ് അര ഒണങ്ങൂല പാന്റൊണങ്ങൂല ഷർട്ട് പിന്നെ വെള്ളം ഒലർന്നാ പിന്നെ ഫാനിന്റോട്ട്ട്ടാ ഒണങ്ങും
ആഹ് ഫാൻന്റിന്റെ അര ഒണങ്ങാൻ ഭയങ്കര പണിയാണ് കട്ടിള്ള തുണി ക്കാരം പാന്റ് പിന്നെ അയ്ന്റെ അരെന്നെ നല്ല കട്ടിള്ള അലാസ്റ്റിക്കൊക്കെള്ളല്ലേ അപ്പോ പി ഒണങ്ങി കിട്ടാൻ പണിയാണ് പിന്നെ പെണ്ണിന്റതും അങ്ങൻത്തെന്നെ കോട്ട് പോൽത്തെന്നേണ് അതും ഒണങ് ഓൻ ഭയങ്കര പണിയാ
ആഹ് എത്രേല രണ്ടാളും
ഒരാള് ഏഴില് ഒരാള് ഒന്നില്
ഏഹ്
ആഹ് ഇവിടെണ്ട് നാട്ടില്ള്ളാളാ
ഏ എന്താ പണി
ഓല് ഫർണീച്ചർന്റെ ഫർണീച്ചറ് സെയില് ആക്കാ
ഏഹ്
ഉം എന്താ അവ്ട്ത്താൾക്ക് പണി
വയറിങ്ണ്ട് പിന്നെ ഒരു കൊട്ടവണ്ടിണ്ട് അയ്ല് പോകും
ഉം
ഫർണിച്ചറോട്ടൊക്കെ കിട്ടല്ണ്ട് ഇവിട്ന്ന് അട്ത്ത്ന്നൊക്കെ
ഏ എ എ
അവടെ ഇങ്ങക്ക് കമ്പനിയാണ് ഇങ്ങളത്
ആ കമ്പനിന്ന്ങ്ങനെ സെയിലെയ്യായ്യാ ഓഡറ്ട്ക്ക കൊണ്ടൊട്ക്ക അതൊക്കെണ് ഇവര്ക്ക് പണി
ആഹ് ആഹ് ആഹ് ഇവിടെ അങ്ങൻതന്നെ ഇവിടെ ഞങ്ങളെ തൊ ആഹ് ഇവടെ തൊട്ടടുത്തൊരു ഫർണിച്ചർ കടണ്ട്
ഏഹ്
അവിട്ന്ന് അവിടെ സ്ഥിരരോട്ടക്കാരുണ്ട് അയാൾടെ ഭാര്യ ക്ക് എന്തോ അസുഖായിട്ട് ഡയാലിസിസ് ചെയ്തോണ്ടിക്ക
ആഹ്
അപ്പൊ അയാളേണ് വിളിക്കല് മൂപ്പര്
ആഹ്
അപ്പൊ അയാളെ കിട്ടാത്ത സമയത്ത് മാത്രം ഇതിനെ വിളിക്കും
അയ്ശരി ആഹ് ആഹ്
ഉം പിന്നെ ഇവിടെ അടുത്തൊക്കെ ഓട്ടങ്ങളൊക്കെ കിട്ടും പിന്നെ പണിക്കും പോകും
ആഹ്
വയറിങ്ങും പോകും അല്ലാത്തൊന്നും നടക്കൂലേ ഒരു പണി മാത്രം നോക്കിന്നിട്ട് കാര്യല്ല മഴെയ്താ പിന്നെ കൂലിപ്പണി ഉണ്ടാവൂല വയറിംഗ ഉണ്ടാവൂല
അത് ശെരിയാണ്
മഴ പോകും രാവിലെ നീറ്റ് പോകും പക്ഷെ മഴെയ്താപിന്നെ പൊറത്തുള്ള പണിയാണെങ്കി പിന്നെ തീരെ നടക്കൂലേ ഇവരതതാണെ കു പ്ലംബിങ് കുഴി കുത്തിങ്ങാണ്ടള്ളതല്ലേ വെള്ളണ്ട്ന്നറി അപ്പൊ ഇങ്ങടന്നെ പോരും അപ്പൊ പിന്നെ എവിടെന്നെങ്കിലുക്കെ ഒരു ട്രിപ്പ് ഒപ്പിച്ചിങ്ങാണ്ട് അങ്ങനെ പോകും
ഉം ഇപ്പോ പണി ഇല്ലെങ്കി ശരിയാവുലേ എന്താച്ചാൽ ഈ മക്കളെ യൂണി മക്കളെ സ്കൂൾത കാര്യങ്ങളും ഹോസ്പിറ്റലും നമ്മളെ ഫുഡും ഒക്കെ പാടങ്ങടാവുമ്പോത്തന്
ഇപ്പൊ ചെലവ് കൂടുതലും
ആഹ് വര വരവ് കുറവാണ് അതെന്നെ എപ്പളുംമ്പരോട് പറയും എന്നും മക്കൾക്ക് ഓരോ ഫീസ് വേണം സ്കൂൾ ഫീസ് ബസ്ഫീസ് പരീക്ഷാഫീസ്ന്ന്റഞ്ഞിട്ട് ആ ഒരാൾക്കല്ലെങ്കി ഒരാക്ക് ഒരാക്കല്ലെങ്കി ഒരാക്ക് ഞാപ്പം പറയു ഇത് ഇങ്ങനെ കൊൻ്റര കൊൻ്റര ഇവിടന്നിങ്ങനെ കൊണോവാനേ ആള്
വി വീ വിവീതിച്ചു കൊടുക്കാനുള്ളു
ആഹ് വിതീച്ചു കൊടുക്കാനുള്ളൂ ഇവിടെ എടുത്തക്കാനില്ല
അറിയും വേണ്ട
അള്ളാ ഒന്നുപറയണ്ട ഇപ്പൊ ലക്ഷങ്ങള് വേ ണ്ടേരും പഠിപ്പിക്കണണ്ടേൽ
ആഹ് ഇപ്പൊക്കെല്ലാരും കെട്ടിയച്ചുങ്ങാണ്ടക്കെല്ലേ പഠിപ്പിക്കണത്
ആഹ് എങ്ങനായാലും കടായാലും ഇപ്പല്ലാരും മക്കളെ പഠിപ്പി ക്കാണ് എന്തെങ്കിലൊരു നെലേലെത്തട്ടെച്ചിറ്റ് മക്കളെ പഠിപ്പിക്കാണ്
ത്തെ പോലെ കൂലിപ്പണിക്കൊന്നും പോകൂലേ
ഏയ് ഇല്ലയില്ല ഇപ്പൊ അയിനങ്ങനെ പോയാ തന്നെ ഇനി അങ്ങനെ പോയാതന്നെ അവര്ക്കൊരു ജീവിതല്ല്യ പിന്നെ ആഹ് അവർക്ക് ജീവി ക്കണന്നണ്ടെങ്കി അവരിക്ക് വേറെ ഗവൺമെൻറ് ജോലി അല്ലെങ്കിൽ ഡോക്ടർ അല്ലെങ്കിൽ ടീ
ആഹ് അങ്ങൻത്തെ ഈ മഴ വെയിലും മഴയും കൊള്ളാത്ത ആഹ് ഗെറ്റപ്പില് പോണപണി വേണം എന്നെങ്കിലെ കല്യാണം കൂടി സെരിയാവുള്ളൂ
ആഹ് പെൺകുട്ട്യോളും തന്നെ അങ്ങനെ പഠിക്കണത് അപ്പൊ അവർക്ക് അയിനനുസരിച്ചുള്ള ഭർത്താക്കന്മാരെ കിട്ടണം ആഹ് അതെന്നെ പ്രശ്നം എന്താ അവിടെന്നിട്ട് കറി
ഇവിടെ ഇന്നലെ രാത്രിയില് ഇവിടെ ഹസ് ഭർത്താവല്ലൊരുപാടെ പോയിങ്ങാണ്ട് ക ക്ക വാരി കൊണ്ടന്നിക്കണ്
ആഹ്
അപ്പൊതൊരു ചാക്ക് വാ കൊണ്ടന്നക്കണ് വിക്കു ചെയ്യാന്ന് പറഞ്ഞുകാണ്ടേ കൊട്ട വണ്ടിലിട്ട കൊണ്ടോവാ കവറിലാക്കി വെച്ചാമതി ടൗണകാണ്ട് എറങ്ങിയാ പെട്ടന്ന് ചെലവാവുന്നറഞ്ഞ്ങ്ങാണ്ട് പോയതാ അപ്പൊ അഹ്ണ്ട് അഹ് കറിയക്കിവെച്ചണ് റോസ്റ്റുണ്ട് ആയിട്ട് കറിയും വെച്ചിക്കണ്ട് തേങ്ങരച്ചിങ്ങാണ്ട് എരുന്തുണ്ടേ എരുന്ത് കറിയക്കിക്കണ് കക്ക വരട്ടി വെച്ചുചെയ്തുക്കണ്
ആഹ് ആഹ്
അതന്നെ കറിയിന്നത്തെ ബാക്കി വൈന്നേരം കൊണ്ടോണന്നറിയണ്ട്
ആഹ്
ഇവിടെ അടുത്തുള്ളോൽക്കൊക്കെ കൊറച്ചൊക്കെ കൊടുത്ത് ന്റെ വീട്ട ട്ട്ക്ക് അമ്മക്ക് ഭയങ്കര ഇഷ്ടാ അപ്പൊ അമ്മന്ന ലെ വിൾച്ചപ്പോ അങ്ങനെ അമ്മക്കും കൊടുത്തയച്ച്
അഹ് ശരി ആഹ്
ഫ്രഷ് ആകുമ്പോള് മ്മള് കടേന്ന് വാങ്ങുമ്പോൾ ചെലപ്പോ ആ കടക്കേന്ന് ഇടുത്തതൊക്കെകാവു കിട്ടു ട്ടേ അഹ് ഫ്രഷ്ആവൂലേ ഇത് അമ്മള് അപ്പക്ക അപ്പ ജീവനുള്ള സാനത്തിനല്ലേ കിട്ടുവാ അത് ഇവിടെ വന്നന്റെഷം പുഴുങ്ങിങ്ങാണ്ട് നിങ്ങള് ഉണ്ടാക്കലുണ്ടാ
ആഹ് ഞങ്ങളത് പുഴ പുഴുങ്ങുമ്പോയിൻ്റാ തോടിങ്ങനെ
തോട് ആഹ് വിടർന്നിട് വെരും നന്നാക്കാൻ നല്ല പണിയാ അയിന്റെ കാട്ടെടുത്ത് ഒയിവാക്കാന്
ആഹ് അത് ഒയിവാക്കണെങ്കി നല്ല പണിയാണ് ഒരിക്കലതേമായിരി എൻ്റെ ഉപ്പ കെട്ന്നിട്ടുണ്ടായി
ട്ടുണ്ടാവൂല റിം
എര്ന്ത് എര്ന്തിന അങ്ങനെ ഞാനും കണ്ടില്ലേ എന്തങ്ങനെ അങ്ങനെടുത്ത് തന്നില്ലേ ഒറ്റക്ക് രണ്ടക്കും തന്നുള്ളു ഈ ക
ആഹ ആഹ കാരണം എരുന്ത് ചക്ക് ഇണ്ടാക്കുക ചെയ്യേ ആ തോടോട് കൂടിയ ഉണ്ടാക്കുക
ആഹ് ആഹ്
എന്നിട്ട് ആ തോട കിട് വീടരും പക്ഷെ അത് ആ തോടിടുത്ത്ഴിവാ ന്നില്ല തിന്നണൂര് ഒഴിവാക്കുക
അപ്പ അയിന്റെ ഉള്ളിലല്ലേ തുണ്ടാവ
ഇവര് പറഞ്ഞു അതിന്റെ ഉള്ളിൽ ഉണ്ടാവില്ല എന്ന്
ഉം
ഉം പക്ഷെ ഞാൻ യൂട്യൂബിലൊക്കെ നോക്കിയപ്പോ യൂട്യൂബിലൊക്കെ അങ്ങനെ തന്നെയാണ് ഉണ്ടാക്കുന്നത് ഞാൻ യൂട്യൂബ് നോക്കിയിട്ടാ ഉണ്ടാക്കിയത് തേങ്ങ അരച്ചിങ്ങാണ്ടേ അപ്പൊ ഐറ്റങ്ങളൊക്കെ അങ്ങൻതന്നെ ണ്ടാക്ക്ണത്?
കൊഴപ്പൊന്നുണ്ടാകൂലൈകാരം ഹ് ഹ്
ത് ന്ന്കെയിഞ്ക്ക്ണ്കുഴപ്പൊന്നല്ല ഇതുവരെ ഒക്കെ മണ്ടി കളിക്കണ്ടവടെ. ചെ- റ്യാളും കൂടി തിന്ന്ക്ക്ണ അത് താ വണ്ടി ഒട്ട്ണ് അതിന്റെ ഒച്ചപ്പടൊക്കെ കേൾക്കുന്നുണ്ട്. ഏഹ് ഹ്.
ഹ് ഹ ഹ ഹ ഞാനങ്ങനെ കഴിച്ചിട്ടില്ലത് വരെ അതാ ഞാനിങ്ങനെ ഡൗട്ട് അട്ച്ചി
സാധനോ അത് എപ്പോഴേലൊക്കെ കിട്ട് കിട്ടൊള്ളൂ നമ്മളെ മത്തീം അയ്ലീം കിട്ട്ണ മാതിരി അത് കിട്ടൂല്ല അതിനോരോ സീസണൊക്കണ്ട്. ആഹ് അപ്പൊ ബരെ ഫ്രണ്ടിന്റെ ചേച്ചിനെ കൊണ്ടു പോയത് ഇതിന്റെ അടുത്തേക്കാ.
അത് ശരി.
അപ്പൊ ആട്ട്- ചേച്ചി വീണുങ്ങാണ്ടെയ് കയ്യൊ ട്ഞ്ഞെടക്ക അപ്പൊ അയിനെ കാണാൻ പോയതാ. അപ്പൊ അവടെ ചെന്നപ്പളാണ്ങ്ങനെ സംഭവണ്ട്ർഞ്ഞത് അപ്പൊ പോയി കുട്ച്ചതാ.
അ് ശരി അ അ.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
എന്തായാലും ങ്ങക്ക്ന്ന് കറിക്കും പ്പേരി ഇല്ലെയ് ഞാ കഴിച്ചിട്ടില്ല ഞാന് പത്ത് പതിനൊന്ന് മണിക്ക് എന്തേലൊക്കെ കഴിക്കും. പിന്നെരു രണ്ട് മണിയൊക്കെ ആകും ചോറ് വയ്ക്കണന്ന്ണ്ട്.
ആഹ്.
അപ്പൊന്ന് രാവിലെ ബട്ടൂര പോലത്തെര്തേര്ന്നു അപ്പൊ അത് കഴിച്ച്. അപ്പൊ പത്ത് മണിക്കും അതന്നെ കൊർച്ച് തിന്ന്. ്
ആഹ്
കുളിയിഞ്ഞപ്പോന്ന്ങ്ങനെ ക്ഷീണം വന്നു അപ്പോങ്ങനെ കെട്ക്ക കുറച്ചേരം.
ം ഞാപ്പ വിളിക്കട്ടാ.
ആഹ് ഓക്കെ ഓക്കെ.